ഹലോ..
ഹലോ
ഹലോ കേക്കാവോ..
ത്തില്ലല്ലോ..
ഇപ്പോഴും കേക്കുന്നില്ലേ.. ഹൽ, ഹലോ, ഹലോ, കേക്കുന്നില്ലേ..
ന്തടി. ആഹ് ണ്ട് ണ്ട്. പർണോ..
കേക്ന്നില്ലേ.. ഹെഡ്സെറ്റ് വെച്ചിട്ട്ണ്ടായിരുന്നില്ലേ. ഇത്ര നേരം. ഹെഡ്സെറ്റ് യൂസ് യ്തി ട്ട്ണ്ടാര്ന്നില്ലേന്ന്.. ഉം ഫുഡ് കയിച്ചോ..
മ്മ്ഹ്. ഫുഡ് കഴിച്ചില്ല..
കയിക്ന്നില്ലേ..
ആണ്ട്..
എന്തുവാടേ..
മ്മ്ഹ് വെഷപ്പില്ലേ..
ആഹ് അങ്ങനെ..
ഉം..
ഇതുകൊണ്ടാണ്. പറയുന്നത് ജങ്ക് ഫുഡോന്നും. അധികം കഴിക്കാൻ പാടില്ലന്ന്..
ആ ആ ആ ആ ആ മറ്റേത് തിന്ന്കൊണ്ട്..
ഇപ്പ ധർമ്മറോളറും. വെച്ചോണ്ട് തലയൊരചൊണ്ടിരിക്യ..
ഓവറാവണ്ട. പോള്ളൂ..
പൊള്ളുല്ല. ചോര ബ്ലഡ് വരാൻ പാടില്ല..
ആ ആ ആ..
ആ. ആ പൊള്ളലല്ല. ഇത് ചെറിയ ചെറിയ. മുള്ള്. മുള്ള് പോൽത്തെ സാധനല്ലേ..
ഓ. നീ. മുട്ടിയേ. ഞാൻ ഞാൻ കരുതിയ. വല്ല ബാമോ എന്തോ..
ബാമല്ല ധർമാറോളർ ഈ തലേല്
ഈ റോളർ ഞാൻ ഇപ്പോഴാണ് കെട്ടത്
ആറോളർ നീ കേക്കൂല
ഉം അല്ല തലവേദനക്ക് ഇതെന്തിനാ
തലവേദനക്കല്ല മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി മുടി വളരാനും ഒക്കെ
അങ്ങനെ എന്നിട്ട് വല്ല യൂസു ഉണ്ടോ
അത് ഞാനെടക്കെടക്കെ ചെയ്യാറുള്ളു വീക്കലി ചെയ്യും എല്ലാ ദിവസവും ചെയ്യണംന്നാണ്
അല്ല അതെ വീക്ക്ലി ചെയ്തിട്ടും എ ആർക്കെങ്കിലും യൂസ് വന്നതായിട്ട് തോന്നിട്ടുണ്ടോ
പൊടിയെ ഡോക്ടേഴ്സ് അപ്രൂവുള്ളതാണ്
അങ്ങനെ
ആ ഇത് ന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ചെറിയ ചെറിയ നമ്മളെ മുടിക്ക് ഏറ്റവും പിന്നെ പ്രോട്ടീൻ നൽകുന്നത് നമ്മളെ ബ്ലഡില് മറ്റൊരു സംഭവം ഉണ്ടല്ലോ ബ്ലഡ് പോയി കഴിഞ്ഞിട്ട് ഒരു വെള്ളം വരൂല്ലേ
അതെ
അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഇപ്പോ നമ്മള് മുടി വളരാൻ വേണ്ടി ഇ ഇ ഇൻഡക്ഷൻ ചെ ആഹ് അതെടുക്കൂലേ ഇഞ്ചക്ഷൻ ആഹ്
ഇ ഇൻചക്ഷൻ ആണ് ഇൻചക്ഷൻ നൊക്കെ പറയുന്നത്
അപ്പോ
എപ്പോ
ആഹ് അതെടുക്കുമ്പോ നമ്മള് ബ്ല ആ പ്ലാസ്മ ഇതാണ് അയ്ന്റെ പേര് അപ്പൊ അതെടുത്തിട്ടാണ് നമ്മളെ ബ്ലഡിൽന്ന് പ്ലാസ്മ എടുത്തിട്ടാണ് നമ്മളെ തലല് എന്റെ ആഹ് ന്താറ ഇൻഡക്ഷൻ വരുന്നുള്ളൂ അല്ല ചില സമയത്ത് അപ്പോ അത് അതെടുത്തിട്ട് തലേൽ വെക്കുന്നത്
ഞാൻ ഈ കണ്ടിട്ടുണ്ടായിരുന്നു ചില വീഡിയോസിലൊക്കെ
ഉം അന്താണ് നമ്മളെ മുടിക്ക ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആളുന്നത് അപ്പൊ ഇതിനകത്ത ചെറിയ ചെറിയ മുളള് ഉള്ളത് ഇങ്ങനെ മെല്ല ഇട്ട് വലിക്കുമ്പ ചെറിയ ഹോൾ ഹോള് പോലെ ഇതുണ്ടാവും പിന്നെ അതിനകത്തേക്ക് ആ പ്ലാസ്മ വന്നടിയും അപ്പൊ നമ്മള് മുടിക്കും നല്ലതാണ് പിന്നെ ഇതും നല്ലതാണ് ഉം മുടി വളരാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയും ഒരു മസാജ് പോലെയാണ്
കൊറയും നല്ല കൂടുംന്ന്
സോറി ആഹ് കൂടും
തല തിരിഞ്ഞവൻ
വീട്ടില് ഒർണമെങ്കിലും വേണ്ടേ
ശരിയാ ശരിയാ അത് നീ ആണല്ലേ
ഉം
നന്നായി ശ്യോ ഇതങ്ങ് സമ്മതിച്ച് കളഞ്ഞു
ഞാനെല്ലാം സംഭവിക്കുന്ന ആര
നല്ല മോനാന്ന് എനിക്കങ്ങനെ അഹങ്കാരം ഒന്നുമില്ലേ
ഏയ് എനിക്കങ്ങനെ തോന്നലല്ലോ വീട്ടി വന്ന നീ എന്നാ പോകുന്ന
ഇവനെ കൊണ്ട് തലവേദനയാണല്ലോ
ഉം അല്ല വീട്ടിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോ എല്ലാരും ഭയങ്കര മിസ്സിങ്ങായിരുന്നു.
ഏഹ് കലപില കലപില പറയുന്നൊര്ത്തന്ല്ലാതായ പിന്നെ ആ വീടൊറങ്ങോല്ലോ
ഉം
ഉം സ്വാഭാവികം
സ്വാഭാവികം
ആഹ് ന്ന എന്ന് എന്ന് കരുതി നീ ഇപ്പഴേ ഒന്ന് ഇങ്ങോട്ട് വരെണ്ടാന്ന്
ആഹ്
അയ്യോ പക്ഷെങ്കില് ഇ പ്പറഞ്ഞ സാധനം
ആഹ്
എന്റേ അനിയൻ ഹസ്ബൻഡിന്റെ അനിയെ യൂസയ്തിട്ടുണ്ടായിരുന്നുന്ന് തോന്നുന്നു ആഹ് ആ ഈ താടി വരാനൊക്കെ നല്ലതല്ലേ
ആഹ്
ആഹ് അവനിത് യൂസീയ്യ്ന്നത് കണ്ട് ഞാൻ ചോദിച്ചപ്പോ ആഹ് ബെറ്ററാണ്ന്നൊക്കെ പറഞ്ഞു
ആഹ്
ഉം നീ
പക്ഷെ അത് ഇത് മറിക്കുമ്പോ ബ്ലഡ് വരരുത് ബ്ലഡ് വന്നാ പണി കിട്ടും
അപ്പൊ അത്ര ഹാർഡായിട്ട് ചെയ്യാതിരുന്നാ പോരെ
ഹാടായിട്ട് ചെയ്യരുത് ഇത്ങ്ങനെ ക്രോസും ചെയ്യണം അങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കിട്ടങ്ങനെങ്ങനൊക്കെ ചെയ്യണം.
ഉം ഹു ഹാ അതിനെന്തോ ഓയിൽ യൂസീയ്യുന്ന് തോന്നുംല്ലേ
ആഹ് താടി മുഴൻ ബിയേർഡിന്റെ ഓയിലുണ്ടല്ലോ അത് തേച്ചാ മതി. ധർമാറോളർ ഇട്ട് ഒരയ്ക്കണന്നില്ല.
പക്ഷെ അതെല്ലാര്ക്കും വർക്കിംഗാണെന്ന് തോന്നുന്നില്ലല്ലോ
താടിയോ
അല്ലടാ അതിന്റെ ബിയേർഡ് ഓയില്
ആ ഓയില് എല്ലാർക്കും ഉം അത് ചെലോരുടെ ഇതുപോലെണ്ടാവൊടി ജനറ്റിക്കീല് ഡി എൻ എ അതുപോലോക്കെണ്ടാവും.
ശരിയ
എന്റെ എന്റെ ഫ്രണ്ട്സില് ഒരുത്തനാണാദ്യായിട്ട് നല്ല മുടി വന്നത്. അതെ താടി വന്നത് നല്ല കട്ടത്താടീയ്തു അവനാദ്യായിട്ട് വന്നത് നമ്മളെ കൂട്ടത്തില്
അങ്ങനെ ചെല പിള്ളേരുണ്ട് ചെറിയ ചെറുപ്പത്തിൽ തന്നെ ആ പെട്ടെന്ന്
നമ്മളൊക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അവന് നമ്മള് അഞ്ച് തൊട്ട് ഏഴു വരെ പഠിച്ചപ്പോ അവനായിരുന്നു ഏറ്റവും കൂടുതല് ഹൈറ്റ്
ഓഹ്
വലിയൊരു മനുഷ്യനും ഹൈറ്റൊക്കെ ആ ഇ ഇപ്പൊ ഇപ്പൊ അവനാണ് കുഞ്ഞത് നമ്മളൊക്കെ ഹൈറ്റ് വെച്ചു. അവന് നല്ല കട്ടത്താടിം
ഓ പക്ഷെ ങ്ങൾക്കറി പഠിക്കുന്ന ടൈമിലുള്ള ഒരു പത്താം ക്ലാസ്സിലുള്ള ഉള്ള പിള്ളേരെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോഴത്തെ നന്നായിട്ട് താടിം മീശൊക്കെ വരും
ആഹ് അത് ഈ ജങ്ക്സ് ഫുഡിന്റെ പ്രശ്ന ഫുഡിന്റെ പ്രശ്ന നമ്മള ഇപ്പോ നമ്മള് പണ്ട് കഴിക്കുമ്പോ നമ്മെ കപ്പയും കാച്ചിലും ഉണക്കമീനും ചമ്മന്തിയും പിന്നെ കഞ്ഞിയും ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഇപ്പ ഉള്ള ഇപ്പ എന്നാ വെച്ചട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നപാടും പോകുന്നത് കെ എഫ് സി
ശരിയാ
ആഹ് പിസ്സ ബർഗർ അങ്ങനെ ഫുഡ്
നീ എപ്പഴാ ഫസ്റ്റ് കെ എഫ് സി കഴിച്ചത്
ഞാൻ എത്ര ഞാൻ ചിക്കിങ്ങില് വർക്ക് ചെയ്യുമ്പോളാണ് ആദ്യമായിട്ട് കഴിച്ചത് അത ത്തിരി രണ്ടു അന്നൊരു പത്ത് പതിനെട്ട് വയസ്സറ്റേള്ളു പതിനെട്ട് പത്തൊമ്പത് വയസ്സ്
ഞാനേ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് വയസ്സ ഇരുപത്തയഞ്ച് വയസ്സോ ആ ഒരു ടൈമിലാ ഞാൻ ആദ്യായിട്ട കഴിക്കുന്ന കാരണം എനിക്ക് സാധനത്തിനോട് വല്യ നമ്മള് പറയൂലേ എനക്ക് എക്ക് അങ്ങനെയായിരുന്നേ ചില സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത് പിന്നെ ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ എന്നുള്ളരു വേണ്ടായ്മ പോയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഫേവറേറ്റ് ആയിരിക്കും എനിക്കങ്ങനെയായിരുന്നു ഈ പറയുന്ന ഫ്രൈഡ് ചി ക്കനൊക്കെ
ഉം
ഞാ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യന്ന് വിചാരിച്ചു പാലൈസ് പോയി അവിടുന്ന് ട്രൈ ചെയ്തു
ആഹ് നമക്ക ആഹ് അത് അത് നമുക്ക് വേണമെങ്കില് വീട്ടിലുണ്ടാക്കാം അത്ര സിമ്പിൾ പരിപാടിയാ
ഞാനിങ്ങനെ വിചാരിച്ചേ ഫസ്റ്റ് ടൈം ഇതാണോ ഇത്ര ഹൈപ്പിൽ എല്ലാരും കഴിക്കുന്ന ഇതെന്തുവാന്ന് അത് കഴിഞ്ഞ് ഇക്കഴിഞ്ഞ ന്യൂ ഇയർ ഇല്ലേ ഇപ്പൊ കഴിഞ്ഞത് ന്യൂ ഇയറിന് പോയി വിഷ ചെന്ന് വലങ്ങി ഒരു പതിരാത്രി ഒരു മണി ആ ഒരു ടൈമില്
ഉം
അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ സോ പോയി അവിടുന്ന് വാങ്ങിച്ച് അവിടുന്ന് വാങ്ങിച്ച് കഴിച്ചത് എനിക്ക് എന്തോന്നറിഞ്ഞൂടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി
ആക്ഷ കത്തിയിരുന്നാലും നമ്മള് കോഴിക്കാട്ട അടുത്ത ചമ്മന്തി ഒന്നാണോ നല്ലതിന്നെ
പക്ഷെ അല്ല എന്നിട്ട് അപ്പൊ ഞാൻ കരുതിയത് ഓക്കെ വിശന്നതും കൊണ്ടാവുംന്ന് എന്നിട്ട് പിന്നെ രണ്ടാമത് കുറച്ച ദിവസം കഴിഞ്ഞിട്ട പിന്നേ പോയി ട്രൈ ചെയ്തു
ഉം
നോക്കുമ്പ സെറ്റ് സാധനം
അത് ചില ഒരു മസാല ചേർക്കുന്നൊക്കെ വ്യത്യാസമണ്ട് നമ്മളതിനകത്ത് നമ്മൾ ചിക്കിങ്ങില എങ്ങനെ ചെയ്തുകണ്ടിരുന്നതെന്ന് വച്ചിട്ടണ്ടെങ്കിൽ ആദ്യം ചിക്കൻ വെള്ളത്തിലിടും
ഉം
വെള്ളത്തിലിട്ടിട്ട് പിന്നെ അത് മൈദയിൽ മുക്കും
ആഹ്
മൈതല മുക്കിയിട്ട് പിന്നെ അത് വെള്ളത്തിലിടും നല്ലോണം മൈത ഒന്നുടെ പിടിക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ നല്ലോണം മൈദെല്ലാം പറ്റിപ്പിടിച്ച് പിന്നെ എടുത്ത് മൈദക്കകത്തിട്ട് പറ്റിപ്പിടി ച ഇതായി കഴിഞ്ഞ് പിന്നെ ഓയിലിക്ക് ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കും
ഓ മസാല ഒന്ന ആഡ് ആക്കൂലെ
അയിനകതെന്ത് മസല്ല അങ്ങനെയായിരുന്നു ആ ഉപ്പ് അതൊക് ക്കെ ഓൾറെഡി അതിനകത്ത്ണ്ടല്ലോ നമ്മള് മ സ പിന്നെ ഇതിനകത്ത് ഇടുവല്ലോ പ്ര മൈതക്കാത്ത് ഇടൂല ഉം
ഓഹോ
പിന്നെ ചിലര് ഓട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതാക്കിട്ടൊക്കെ മിക്സ് ആക്കും
ഉം ഹം ഹ കണ്ടിട്ടുണ്ട്
ഉം അങ്ങനെ നമ്മളതന്നെ ട്രൈ ചെയ നാന എത്രയാ നൂറ്റി ചില്ലറ അച്ചാറ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മ ഫുഡ് ടെക്നീഷ്യന്റെ ഇത് പഠിച്ചപ്പോ നമ്മള ഇതുണ്ടായിരുന്നു എന്താ ഒരു ഫെസ്റ്റിവൽ പോലെ അച്ചാറിന്റെ അം മ്മളൊരു ഇതില് അതിനകത്ത് ഫുള്ള് അച്ചാറുകള് ചാമ്പക്ക മാങ്ങ ഉണക്ക മുന്തിരി മുളപ്പിച്ച പായറ് ഈത്തപ്പഴം എല്ലാം ഉണ്ടായിരുന്നു എല്ലാ വെറൈറ്റി ഉണ്ടായിരുന്നു
സൂപ്പർത്തന്നു ഞാൻ ഇതുവരെ ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ട്
പിന്നെ ബീഫ് അച്ചാറ് മീനച്ചാറ്
ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ബീഫ് അച്ചാറ് കഴിച്ചിട്ടില്ല മീൻ അച്ചാറ് കഴിച്ചി
നല്ല അടിപൊളിയ ബീഫ് അച്ചാറ് പിന്നെ മ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ എന്തായിരുന്നു മറ്റ സംഭവം ചാ ചെമ്മീന് അതുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് വേറെയ മറ്റേ ഓഹ് അല്ല ഗടി ഈ ഫ്രൂട്ട്സില് ഒരു സംഭവം ഈത്ത പഴം
അതെ ഈത്തപ്പഴം എന്റെ ഫേവറേറ്റ് ഈത്തപ്പഴും ചെറുനാരങ്ങേം
ഉം പിന്നെ അത്ണ്ടായിരുന്നു ഞാൻ ചാമ്പക്ക അച്ചാറിട്ട് കൊണ്ട്പോയി അങ്ങനെ ഓരോരുത്തർ ഓരോ വെറൈറ്റി കൊണ്ടുവന്ന് മുന്തിരി ഉണക്കമുന്തിരി അച്ചാറ്
ഹലോ ഞാൻ പറഞ്ഞോലെ ഞാനിത് എല്ലാം കഴസ ഞാൻ കയപ്പക്ക ബീറ്റ്റൂട്ട്
ഒരു നുള്ള് ഉ പിന്നെ പഞ്ചസാര ഇട്ടിട്ട് കഴിച്ച് നോക്കിയെ അടിപൊളിയ
ആണോ
ആഹ് ഈ മാങ്ങാച്ചാറിന്റെ കൂടെ ഒരിച്ചിരി മധുരവും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കഴച്ച് നോക്കിയേ അലിക്കണംട്ടോ അലിക്കാണ്ട് അടുത്ത് കഴിക്കരുത് അലിക്കണം അത്
ആഹ് പഞ്ചസാര മെൽട്ട് ആവാണന്നാണോ
ഉം മെൽറ്റാവണം
അത് ശരി അന്നോ ഉം ഹ്
ഉം അപ്പൊ സംഭവ സെറ്റ്അവ കഴിക്കൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓവറ് പഞ്ചസാര ഇടരുത് മീഡിയം
അങ്ങനെ അമ്മ ഒരിക്കല് ആഹ് ഇതുപോലെ
ഉം
പൂള്ളിയും പഞ്ചസാരയും പിന്നെ മാങ്ങയും കൂടിയുള്ള ഒരു ഇത് പക്ഷെ എനിക്കത് ഇഷ്ടയില്ല
പക്ഷെ അതെല്ലാം കൂടി മിക്സ് ആക്കിയത് കൊണ്ട നീ ഇപ്പ മാങ്ങ അച്ചാറിലൊക്കെ നീ നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറ് വെളത്തുള്ളി അച്ചാറ് അങ്ങനെയുള്ളതിനൊക്കെ ഇച്ചിരി ഒരു പഞ്ചസാര ചേർത്തിട്ട് കിയ്ച്ചോക്കേ അടിപൊളിയാ ആ അതാണ്